ആ കേൾക്കുന്നില്ലേ കേൾക്കുന്നില്ല
കേക്കാവോ ഹലോ ആഹ് ഓക്കേ ഓക്കെ ഇപ്പൊ കേക്കാം ഇത എന്താ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ ആഹ് പിന്നെ വിളിക്കുന്ന ഒക്കെ കട്ട് ആയി പോവുന്നുണ്ടല്ലോ
എന്താ അറിയില്ല റേഞ്ച് പോയ റേഞ്ചിന്റെ പ്രശ്‌നം നടക്കും
ആയിരിക്കും നേരത്തെ നേരത്തെ തന്നെ വിളിച്ചിട്ട് എല്ലാം കട്ട് ആയി പോവുവായിരുന്നു
ഇവിടുന്ന് ഹലോ ഹലോ ഹലോ